ആ എന്താ വിശേഷം സുഖാണോ
സുഖായിട്ട് ഇരിക്കണേ എന്തയ്യ്ന്നുങ്ങള്
മഴ പെയ്യുണ്ട അവിടെ
ഓ നന്നായിട്ട്
ആ ഇന്നും ന ഏ
അവിടെ മഴ പെയ്യ്ണ്ടോ
ആ ഇവിടിം മഴ പെയ്യിണ്ട്
ആഹഹ എന്താ ചെയ്യണേ മഴ നോക്കിയിരിക്കയാ
ഞാനോ
ഏ
ഉ ഞാൻ മഴ നോക്കി ഇരിക്കല്ല എന്റെ ഭർത്താവ് അവിടെ കൃഷി ചെയ്യണ്ടത് നോക്കിയിരിക്ക
ഈ മഴത്തോ
ആ മയം കൊണ്ട് കൃഷി ചെയ്യ
അത എന്ത
റബൂട്ടാന ഇണ്ട് മിറാക്കിൾ ഫ്രൂട്ട് ഇണ്ട് പിലാവ്ണ്ട് ഇന്ന് നഴ്സറി പോയി വലിയ രണ്ട് റംബൂട്ടാന്റെ തയ്യ് വാങ്ങിക്കൊണ്ടോന്നാണ്
മ
ഇങ്ങട്ട അതല്ല വല്യയ ഏ
മിറാക്ക ഫുഡ്ന്ന് പറഞ്ഞാ എന്താ
മിറാക്കിൾ ഫ്രൂട്ട്ന്ന് പറഞ്ഞാ അത് കഴിച്ചാ പിന്നെ ഏത് പുളിക്കണ സാധനം മതിരിക്കും ഉം
ഹലോ
ഉ ആ ആൾ കഴിച്ച പിന്നെ എന്ത് സാധനം മധുരം ഉണ്ടാവും
അങ്ങനെയുണ്ട് ഞാൻ ഇതുവരെ കേട്ടില്ലല്ലേ ഞാൻ ഫസ്റ്റ് ടൈമ് കേക്ക് അതാ എങ്ങനെ ചോയിക്ക്
ആ ഒരു ചെറിയൊരു ഫ്രൂടാ ഫ്രൂട്ടാ അത് കഴിച്ചിട്ട് ഞാൻ ഞമ്മക്ക് ഞ എന്റെ വിടെ ഭർത്താവിന്റെ അമ്മോ ന്റെ വീട്ടിലുണ്ട് ചെറിയ അമ്മോന്റെ വീട്ടില് അവിടെന്ന് കൊണ്ട്വന്ന അമ്മായി ത് അത് കഴിച്ചാ പിന്നെ ചെറിയൊരു കായ അതിന് പ്രത്യേക ടേസ്റ്റ് ഒന്നുംല്ല ചെറിയൊരു പുളിയാ ശെ അത് കഴി ച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും മതിരാ ചെറുനാരങ്ങ തിന്നാൽ ഓര് മധുരം അതേപോലെ ചാമ്പക്ക കഴിച്ചാലും മധുരം ആഹ ചാമ്പക്ക തിന്നണത് നല്ല ടേസ്റ്റാ പൊളിയാ
ന ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം എന്നാല് എങ്ങനെയാ അവിടെ റംബൂട്ടനൊക്കെ ഉണ്ടാവ അതില് സീസൺ ആണല്ലേ
ആ റംബൂട്ടാനൊക്കെ ഉണ്ട് റംബൂട്ടാൻ ഞങ്ങടെ മുന്നില് അമ്മ മോൻറ പറമ്പുണ്ട് അയ്ലുണ്ട് ആന്നെ റംപുട്ടാൻ ആ വാങ്ങും ചെയ്യും ഞങ്ങള് ആ രണ്ട് കിലോനൊക്കെ വാങ്ങലണ്ട്- അങ്ങനെ പുറത്തൊ പോകുമ്പോക്കെ കണ്ടാലൊ- പ്പ കൊണ്ടോന്നേ- പി ഓ ഓകും അന്നെ ഹഗതുന്നല്ലി
നിങ്ങക്ക് ഞാൻ സംസാരിക്കണേല- എന്താ റേഞ്ചിന്റെ ഇഷ്യൂ ഒന്നുമില്ലല്ലോ-
ഇല്ല ഇല്ല
ആ അല്ല ഇന്ന് വേറൊരാള് വിളിച്ചു ഓരിക്ക് എന്തോ ചിലപ്പോ ക്ലിയർ ആവണില്ലന്നൊക്കെ പറഞ്ഞു അപ്പൊ ന്റെ പ്രശ്നാണോ ഓര പ്രശ്നാണോ അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ-
അപ്പ അങ്ങനെയൊക്കെയാണ് പ്രശ്നം കുഴപ്പമൊന്നുമില്ല അപ്പൊ എനിക്ക്- റംപൂട്ടാനങ്ങനെ കിട്ടി- അപ്പൊ അത് ഇന്ന് വല്യ രണ്ട് തൈ നേഴ്സറിപ്പോയി വാങ്ങിക്കൊണ്ടുവന്ന്-
ആ നി കൊറച്ചും കൂടെ ഒന്ന് സൗണ്ട് കൂട്ടുവോ-
കഴിഞ്ഞ ആഴ്ചയും കൊണ്ടുവന്നേന്
ആ-
റംബുട്ടാന്
ആ ആ
കഴിഞ്ഞ ആഴ്ചയും വാങ്ങിക്ക കൊണ്ടുവന്നീനീ-
എന പണിയാലേ-
അല്ല റെമ്പൂട്ടാനല്ല തൈയ്യേ
ആഹ് -
കഴിഞ്ഞ ആഴ്ചയും തയ്യെ കൊണ്ടോന്നീനി ഇങ്ങോട്ട് പിന്നെ അത്- കുഴച്ചിട്ടത് പറച്ചിട്ട്ന്ന് ഉമ്മക്ക് കൊണ്ട കൊടുത്ത്-
ഓ ഉമ്മാനോട് സ്നേഹള്ള മോനാണ അപ്പം-
ഇങ്ങട്ട് ഇന്ന് വേറെ കൊണ്ടോന്ന് ഇവിടെ കുഴിച്ചിട്ടുണ്ട്-
ഉം
ഉം ഉമ്മനോ സ്നേഹ ഒക്കെണ്ട് റമ്പൂട്ടാനും - അത് ഇണ്ടായിട്ട് റമ്പൂ ട്ടാനും മോന് വേണം ആ അത് വെച്ച സലും മോന വേണം പറ
ഔ അത് കൊറച്ച് ഭയങ്കര അയിപോയല്ലോ അങ്ങനെയണ ഉമ്മാക്ക് വേണ്ട ണ്ടിവരൂല്ല
റംബുട്ടാൻ വെച്ച സ്ഥലം- മോനു വേണമെന്ന് ഇനി എന്നെ പറ്റിക്കാണോ അറിയില്ല- പ്പം ഞാൻ അങ്ങനെ പറഞ്ണ് ന്ന് ഞാൻ എന്തേലും പറയുംന്ന് വിചാരിചി ഞ്ഞ്ന്നെ പറ്റി തെറ്റാൻ വേണ്ടി പറഞ്ഞാണോന്ന അറിയില്ല അങ്ങനെയൊഒക്കെയാണ് സ്റ്റിച്ചൊക്കെ പഠിച്ചീണ് പക്ഷെ ചെയ്യലൊഒന്നുല്ല
അതെന്താ
എനിക്ക് മെഷീൻ ചവിട്ടാൻ കയ്യിണില്ല പുറം വേദനായിട്ട് എനക്ക് ഇഷ്ടമൊക്കെ ഇണ്ടെനീ പക്ഷെ തീരെ പറ്റണില്ല
ഓ
ന്ക്ക് മൂന്ന്, നാല് ഓപറേഷൻ കഴിഞ്ഞ്
എന്ത്റ്റി
അത് പലെതും ഉണ്ടായിറ്റ് ക്ക കയിഞ്ഞതാ അപ്പൊ പിന്നെ എക്ക് മെഷീൻ ചവി ഡോക്ട് ന്നെ ദേഷ്യം പിടിക്കും കാണിക്കാൻ പോമ്പോ ഇങ്ങനെ പൊറംവേ ദന ആയിണ് ന്ന് പറയുംബോത്തിന് ഡോക്ടർ പറയും ജ്ജ് മെഷീൻ ചവിട്ടീനിയോ ചവിട്ടിരുതട്ടോ ന്ന് പറ പ്പൊ പിന്നെ ഓരോ പോ നല്ലോം പൈസേം വേണം അപ്പോ ഈ സ്റ്റി ൽ ൻക്ക് കാര്യയിട്ട് എന്ത്‌ കിട്ട്വെന്ന് ല്ല അപ്പ പിന്നെ എന്റെ ഭർത്താവിന്റെ പൈസ കുറേ ആട് പോയി ആ വേദന വന്നാൽ മു ഭർത്താവാ കുട്ങ്ങാ അയിന് കൊറെ പൈസ ചിലവാ ആക്കണ്ടിരും നിക്ക് വേണ്ടിട്ട് പ്പം ഞാൻ പിന്നെ ആങ്ങ തോന്നും ചെയ്യാ പ്പയില്ല എനിക്കിഷ്ട്ടൊക്കെനി സ്റ്റിച്ചെയ്യാനും പച്ചക്കറി നടാനൊക്കെ ഇൻക്ക് നല്ല ഇഷ്‌ട പറമ്പിലെ പണിയൊക്കെട്ക്കാൻ
അതോണ്ടാ താല്പര്യം കൂടുതല്
ആ ഇൻക്ക് എന്തെങ്കിലൊക്കെ കുഴിച്ചിട്ട്ണ്ടാക്കാൻ ഇഷ്ട
ആഹ്
ന്നാലും ഞാൻ തിടേക്കൂടെക് ക്കെ സുഖല്ലാതാവുമ്പോക്ക് ഉം ഊ അയിന്റെ ടേ കൂടെക്കെന്തെങ്കിലൊക്കെ ചെയ്യു. ഇപ്പൊ ഞാൻ മത്തൻ കുഴിച് ചിട്ട്ണ് ഒക്കെ കുഴിച് റ്റ കെടും പക്ഷെ ഈ മഞ്ഞൾന് കള്ളിയെടുത്തിട്ട് പിന്നെ പുറം വേദന മഞ്ഞളുയ്ച്ചിടാൻ വേണ്ടി എടുക്കാൻ പറ്റൂല ശേ ഇൻക്ക് ഇങ്ങനെ കാണുമ്പോ ഇൻക്ക് ഇഷ്ടാവും ചെന്തെങ്ക് ഞാൻ ആദ്യേ ചെറുപ്പത് ത്തിലേ എന്തെങ്കിലും എടുത്തോണ്ട്ന്ന്
ആ ഫ്രീ ആയിട്ട് നിക്ണത അറിയൂല
ക്ക് ഫ്രീ ആയിട്ട് നിക്കണെ അ ല്ലേല് ഞാ ഒറങ്ങും. അപ്പൊ വെറുതെ ഒറങ്ങിട്ട് വെയിറ്റ് കൂടു ഇന്നിപ്പൊ തൂക്കിയോക്കിപ്പോ എഴുപത്തേഴ് കിലോണ്ട് അപ്പെന്റെ ബോധം പോയി
അത് സാരല്ല അതൊക്കെ വെയിറ്റ് കൊറഞ്ഞോളും നല്ലോണം എക്സസൈസ് ഒക്കെ ചെയ്യ്.
അയിന് എക്സസൈസ് ചെയ്യാനും പറ്റൂലേ? ഈ ഇത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞാരെ എക്സസൈസുകൾ ഒന്നും ചെയ്യരു രുതന്ന് പറഞ്ഞാണ്. ന്റെ ശരീരത്തിന് പറ്റ്ണില്ല. ഞാനേതായാലും കുടുങ്ങി പോയി ശരിക്കും.
ഞാൻ എന്നാ അത് പിൻവലി ച്ചു.
അപ്പൊ അതുകൊണ്ട് വെർതെങ്ങനെ ഇരിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോ ഫോൺ ചെയ്യലാ.
ഓ അത് പറ്റും. അങ്ങനെ ആക്കാലോ ആഹ് എന്നാലും സുഖാണ്. വീട്ടിലിരുന്ന് ചെയ്താ മതിയല്ലോ?
ചായ കുടിച്ചോ ഇജ്ജ്?
ചായ കുടി കഴിഞ്ഞിട്ടില്ല ഞാന് കൊർച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള വർക്ക്ണ്ട് അപ്പൊ ഒരു കസ്റ്റമർ ഇപ്പോ വരുമ്പൊത്തേന് ഒന്ന് അടിച്ച് വെക്കാന്ന് വിചാരിച്ചു.
എന്താ സ്റ്റിച്ച് ചെയ്യണേ?
ഇപ്പൊ ഒരു ഉടുപ്പാണ് കുട്ടികൾടെ.
ബ്ലൗസൊക്കെ തയിക്കോ?
ഓ കൊഴപ്പില്ല. അതും തയ്ക്കും ജൻ സിന്റതാണ് പിന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അയ്ന് വേണ്ടീട്ട് ഞാൻ ഇപ്പ പഠിക്ക- ക്കാൻ വേണ്ടി പോകുന്നുണ്ട്.
പഠിക്ക് ഏഹ് കൊറെ ആയ പോവലൊടങ്ങീട്ട്?
ഇല്ലല്ല ഇപ്പൊ ഒരാഴ്ചക്കെ ആവുന്നേള്ളു.
ഇന്നൊക്കെ എന്താ പഠിപ്പിച്ചേ?
ഇന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇന്ന് മെഷീനിന്റെ പാർട്സുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി അപ്പൊ ഇനീ ഞമ്മള് ആ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഉണ്ടല്ലോ സ്കെയില് ചോക്ക് കത്രിക അങ്ങനത്തെ ട്രിമ്മറിനെ കുറച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതൊക്കെ ഞമ്മക്കറിയാം എന്നാലും അറിയത്ത കുറെ കുട്ടികൾ ഉണ്ടല്ലോ ഒന്നും അറിയാത്തവര് മെഷീൻ ചവിട്ടാൻ പറ്റ് അറിയാത്ത കുട്ടികള് വരെയ്ണ്ട് തയ്യൽ മെഷീന്
മെഷീന് എങ്ങനെ സൂപ്പറാ നല്ല മെഷീനാ
എന്റെതോ എൻ്റെല് ജുക്കീടെ ഒരു സിംഗിൾ മെഷീനുണ്ട് ഉഷാജനോമിന്റെ എക്സ് എൽ ആർ ഡി എൽ എക്സ് ഉണ്ട് അതുപോലെ ജാക്ക് എഫ് ഫൈവ് മെഷീൻ ഉണ്ട് ഇനി ഒരു എല്ലോ ഓവർലോക്കിന്റെ മെഷീനൂടെ വാങ്ങണം അത് എൻ്റൊരു സ്വപ്നാണ്
അതെ ആ അവിടെ പഠിക്കാൻ പോണെടത്ത് മെഷീനൊക്കെ എങ്ങനെ
ആഹ അത് സാധാ സിംഗിൾ മെഷീനാ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കംപ്ലയിൻ്റ് ചെറുതായിട്ടൊക്കെ കുറെ വർഷത്തെ പയകൊള്ളതല്ലേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ഇതില് ചെയ്യീന്ന ആളാണല്ലോ ജാക്ക്ലി ഞമ്മള് പവർ മെഷീനില് ചെയ്തിട്ട് പിന്നേം
ആ അതൊക്കെ അറിയാം അതൊക്കെ പിന്നെ പഠിക്കാമല്ലോ ഇപ്പോൾ യൂട്യൂബ് നോക്കിയാല് നമുക്ക് എന്തും പഠിച്ചുടെ
എന്തറിയാത്തെ എന്തും ചെയ്തു തരും
അതെ ഇന്നും അതുപോലതന്നാവണ്ടേ
ഉം
പെപ്സ്
ഞാൻ വീട്ടിൽ പപ്സ് ഉണ്ടാക്കിയാ ചിലപ്പം നായക്കളെറിയാൻ പറ്റും
അങ്ങനെയൊന്നുല്ല്യാ നിങ്ങള് പല കഴിവുകളുള്ള ആളല്ലേ?
പപ്സ് ഉണ്ടാക്കാൻ അറിയില്ലേ?
ആഹ് യൂട്യൂബിതാ ഇങ്ങള് എടുത്ത് പഠിക്ക് ഇങ്ങള് വീട്ടില് ഫ്രീ ആയി ഇരിക്കല്. എന്തെങ്കിലുമൊക്കെ പഠിക്കി.
ടെൻഷനിലാണേ എഴുപത്തയേഴ് കിലോ ഉണ്ട് അയ് എങ്ങനെ പോകും?
എക്സസൈസ് ചെയ്യാ യോഗ യോഗ ചെയ്യാൻ പറ്റൂലേ? യോഗ ചെയ്യാന്
യോഗൊക്കെ ചെയ്ത് അയിനൊന്നും ക്കാകെ മനസന്നെ വിഷമിച്ചു പോയി
അയ്ന് വിഷമിച്ചിട്ട് കാര്യ ഇല്ലല്ലോ നമ്മള് അയ്നനുസരിച്ച് എന്തേലും തടി കുറയാനൊള്ള ചെയ്യാ
ബർത്താവ് പറയാ ബർത്താവ് പറ പറയാണെങ്ങി അനെ ഞാൻ നല്ലോ നോക്കല് തില്ലോ തിന്നാൻ കിട്ടാഞ്ഞ് ടെല്ലിലോന്ന്
അതിര് അതിരൊ നല്ല മസേജല്ലെ തരുന്നേ
അനക്ക് ഞാൻ തിന്നാ തിന്നിട്ടല്ലേ ഇങ്ങനെ ആയാ അപ് പ്പ ചെന്തിനാ
ഹസ്ബൻന്റിക്ക് എനിക്ക് നല്ലോണം കഴിക്കാൻ തരന്ന് പറയാം ഓരിക്കെൽപ്പ അത്ര കിട്ടേണ്ടാവില്ല
ഇൻക്ക് തോനെ വയസ്സൊന്നും ആയില്ല എന്നാ വെക്കട്ടെട്ടോ ഞാൻ ചായടിച്ചിട്ടോ അസ്സലാമു അലൈക്
ആ ഓക്കെ ഓക്കെ ശരി മസല